ഹലോ എന്ത് ചെയ്യണ് ചോറൊക്കെ കഴിച്ചോ
ഓ ചോറൊക്കെ കഴിച്ചിട്ടിവിടെയിരിക്കുന്നു എന്താ പിന്നെ വിശേഷം
ഓ കൊറെനാളായി ഇപ്പൊ എങ്ങും പോക്കില്ല സ്കൂ ചൂടായ കൊണ്ട് എങ്ങും പോക്കൂല്ല ഇപ്പഴും വീട്ടിലൊക്കെ തന്നെ
ആ ആ ഹസ്ബൻ്റ് എന്ത് പറയുന്നു സുഖല്ലേ
ഓ അവരങ്ങ് പുറത്തല്ലേ അവിടെ ഇപ്പ യുദ്ധമൊക്കെ തീർന്നേക്ക കൊണ്ട് കൊഴപ്പമില്ലങ്
ആ ഇപ്പോ അവിടെയൊക്കെ എല്ലാം പഴയതുപോലെ ആയി
പഴയത് പോലെ ങ്ങനെ ആയില്ല യുദ്ധം ആദ്യത്തെതോലെ ഇല്ലേ ട്ടോ പിന്നെ സാധനങ്ങൾക്കൊക്കെ വെല കൂടുതലന്ന് പറയും ഇടക്കൊക്കെ ഓരോ മിസൈലൊക്കെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ചെല്ലണം എന്ന് പറയണ്
ഓ ഓ സാധനങ്ങളൊക്കെ വന്ന് തൊടങ്ങിയോ ഷോപ്പില്
ഓ ഉണ്ടെന്ന് പറഞ്ഞ്. ഓഹ് ലവന്റെ കല്യാണ ഡേറ്റ് തീരുമാനിച്ചു കേട്ടാ
ആരെ കല്യാണ ഡേറ്റ് ഓ ഓ തടിയല്ലേ ഓ ഓ ഓ അറിയാം അറിയാ ഓ ഓ അറിയാം ആ എന്നാ ഡേറ്റ് തീരുമാനിച്ചത്
നവംബർ ഇരുപത്തൊമ്പത്
നവംബറിലല്ലേ
ഇന്നലെ നമ്മളവിടെ പോയിരുന്നു കേട്ടാ ഇവർക്കൊക്കെ എവിടെയെങ്കിലും പൊക്കോളാൻ വയ്യന്ന്. അ ഞാൻ പറഞ്ഞ അടു ഓ ഞാൻ തന്നെ പോയത് ഞാന് ഇവിടത്തെ ആ മാമിയും പിള്ളേരും കൂടെ പോയ അങ്ങനെ നമ്മള പോയി അവിടെ കൊറ നേരം ഇരുന്ന് അപഴാണ് ഇങ്ങനെ പറഞ്ഞത്
ആ ആ
അവിടുത്തെ രണ്ടാത്തെ ചെറ ഞാൻ പഠിച്ച ച കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത് കേട്ടാ പോളി ആ ചെറുക്കനെ കൊണ്ട് പറ്റൂല മൂന്നാല് സപ്ലിയാന്നും പറഞ്ഞ് ആ ചെറുക്കൻ മതിയാക്കി
ഉം അപ്പൊ പിന്നെ ബാക്കി പോവൂലെ അങ്ങനെ മതിയാക്കോ
പക്ഷെ ആ കണക്കിന് നമ്മളെ കുഞ്ഞന്മാരെ പോളി പഠിച്ച് അവനൊക്കെ കപ്ലീറ്റ് ആക്കി ഇനി സപ്ളി ഉണ്ടന്നറിഞ്ഞൂടാ എന്നാലെ ഇപ്പോ വർക്കിന് പോവാ അവൻ
സപ്ലി ഉണ്ടായിരുന്നു അവൻ എല്ലാം എഴുതിയെടുക്കേണ്ടത് എഴതിയെടുക്കാതെ എന്നാവും
അത് തന്നെ ഇവൻ അഞ്ചു - മ ആ പക്ഷേ നമ്മക്കന്ന് എനിക്ക് വന്നിട്ടില്ല ഞാൻ ഫുഡഡല്ലന്നപ്പഴ
ല്ല നമ്മളെ ക്ലാസ്സസില് എല്ലാരും തോറ്റായിരുന്നല്ലോ
ഏ പക്ഷെ ഞാൻ ഫസ്റ്റ് സെമ്മിൽ ഞാൻ തോക്കോന്ന് വിചാരിച്ചാ കണ ക്കിന് കാരണം എനിക്ക് ഒന്നും അറിഞ്ഞൂടാതെ ഞാൻ കണക്ക് പോയി എഴുതിയത് പക്ഷെ അതിന് ശേഷം ഞൻ നല്ലോണം പഠിച്ചല്ലേ പക്ഷെ-
നമ്മളെ ഫസ്റ്റ് സെമ്മ് എല്ലാം ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ്- സെമ്മ് നല്ല പാടായിരുന്നു അത് ക്ലാസ്സിലുള്ള മുപ്പത് പേരിന്റെ തന്നെ പത്ത് ഇരുപത് പേരും പൊട്ടി അതുകൊണ്ട് കുഴപ്പമില്ലേര്ന്നു
ഉം അങ്ങനെയൊക്കെ തന്നെ ഒരു സം- സപ്ലിയായി എഴുതിയെടുത്തൂടെ അത്രയും പൈസ ചിലവാക്കി പഠിച്ചിട്ട് വണ്ടി കൂലി- പിന്നെ നൂറ് നൂറ്റമ്പരുയാണ് ഒരു ദിവസ് ആവണത് കേട്ട അപ്പ തന്നെ പത്ത് ദിവസം ആയിരത്തി അഞ്ഞൂറ്-
അവരപ്പ സമ്മതിച്ചാ നിർത്തണന്ന് പറഞ്ഞപ്പം
ത്തിലും ഫുള്ള് ഏ പ്ലസ് ആണ് കേട്ടാ പ്ലസ് ടുവിലും തൊള്ളായിരത്തി എത്രയ മാർക്ക്‌ ഒണ്ടാരുന്നു അങ്ങനെ പറ്റൂല പറ്റൂല സപ്ലി എഴുതിയാലും ഞാനിനി തോക്കൂന്നും പറഞ്ഞു അവ അവൻ കിടന്ന് ഭയങ്കര ഇതെന്ന് കേട്ടാ അവൻ്റെ അമ്മ പറയണ്
ചേട്ടനും ചേട്ടത്തീന്ന് ഇപ്പഴേ ചേട്ട ത്തിയായിട്ട കല്യാണം ചേട്ടനും ചേട്ടത്ത് ത്തിയും കൂട പറഞ്ഞ് എ കമ്പ്യൂട്ടർ കോഴ്സ് എന്തരെങ്കിലും പഠിച്ചാ ചേട്ടൻ കൊണ്ടവാന്ന് പറഞ്ഞന്ന് അങ്ങന ചേട്ടത്തിയും ചേട്ടൻ പറഞ്ഞയാണ് പഠിക്കണത് അങ്ങനെ ചേട്ടത്തിയും നിന്നേയും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് കൊണ്ട് പോവാന്ന് പറയണ്
ആഹ് അയാള് തടിയൻ കൊണ്ടു പോവുവെന്നല്ലേ രണ്ടുപേരെം
മുമ്പ് എന്റടുത്തും പറഞ്ഞു കല്യാണം കഴിഞ്ഞാ ഞാൻ ഇവിടെയൊന്നും ഇടൂല ജോലിയുള്ള പെണ്ണിനെ കെട്ടുള്ളൂ ഞാൻ അങ്ങ് കൊണ്ടു പോവേം ചെയ്യുന്നു അവൻ പറയുന്നു അവന്റെ ഉമ്മായും അവന്റെ സപ് പോട്ട് തന്നെയാട്ടാ
ഉം കൊണ്ടുപോട്ട് അവരായി അവരെ പ പാടായി നമ്മക്
ഉം അല്ല ഞാൻ അവന്റെ ഉമ്മായും സപ്പോർട്ട് അവൻ പറയണ് അവളവിടെ അങ്ങ് ജോലി നോക്കയല്ലേ അതിന് അവര് ശ്രമിക്കയല്ലേ അപ്പ ചേട്ടനും ചേട്ടത്തീം കൂട അങ്ങ് കൊണ്ട് പോവാന്ന് പറഞ്ഞെന്ന്
അപ്പൊ മറ്റേല്ല ബ്യൂട്ടി പാർലർ നിക്കണേന് എത്ര ഒണ്ടോ എന്തോ
അവന് അവര് പറയണ കേട്ട് പതിനാറ് രുവയൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കൂല
അത് ഒണ്ടോ ഇല്ലയോ ആർക്കറിയാം പതിനാറ് ഒണ്ടാ ഇല്ലയോന്നൊക്ക
അത് തന്നെ പതിനാറിന്
കൊറെ
അത് പറയാ അത് പറയണന്ന് വെച്ചാ അവള് വീ കോം ആണ് പഠിച്ചത് അവള് സെയിൽസ് ലല്ലേ ഇരിക് ക്കണത് അവക്ക് നല്ല ശ ശമ്പളോണ്ട് ഇനി അവന്റ കൂട ഗൾഫിൽ പോയാല് അവക്ക് ചോദിക്കാതെ അമ്പതിനായിരം രൂവക്കിട്ടുവെന്ന്
സെയിൽസ് എന്തെലും അവളെന്തേലും സാധനം എടുത്തു കൊടുക്കണ സെയിൽസാ
ആ അവള് സെയിൽസിലാണ് ഇരിക്കണ സെയിൽസിലല്ല ക്യാഷില്
സെയിൽസെന്ന്
ഏ ഞാൻ പറഞ്ഞത് മാറിപ്പോയി ക്യാഷിലല്ലി ഇരിക്കണ അവള അക് ക്കൗണ്ടിങ്ങ് ആണ് പഠിച്ചത് എങ്കിൽ നീ അവന അപ്പൊ ആ ചെറുക്കൻ പറയണ കേട്ട ഏതായാലും ഞാൻ പഠിക്കണ്ടേന്ന് പിന്നെ പഠിക്കാതെ വെറുതെ നമ്മുക്കൊക്കെ ആണെങ്കിൽ ഒരു ജോലി കിട്ടിയാല് നമ്മള് പൊന്നു പോലെ അവന്റയൊക്ക ആ പ്രായമാണ് ആണ് ആണുങ്ങളാരുന്നു കല്യാണം കഴിച്
പഠിക്കാൻ വിട്ടിരുന്നെ നമ്മള് പിന്ന പഠിക്കൂ
ഓ ഇപ്പൊ പിന്നെ പുള്ളരായപ്പോ പിന്നെ അവരെ കാര്യം ആ അവരെ കാര്യം നോക്കും നമ്മളെ കാര് അവൻ എന്തേര് അറിയണ സ്വന്തം കാര്യം നോക്കിയാ പോയ ഞാനൊക്കെങ്ങ് അന്തം വിട്ടു എൽഫിയ
ആത് പിന്നെ അയാ അവരെ വാപ്പ സമ്മതിച്ചോ അയാളിത്തിരി ഇതൊക്കെ അല്ലേ
അയാൾക്ക് ഭയങ്കര വിഷമം കേട്ടോ ഇവനെങ്കിലും ഞാൻ പഠിക്കുമന്ന് വിചാരിച്ച് നല്ലൊരു ജോലിവാങ്ങുമന്ന് വിചാരിച്ച് അപ്പൊ ഇവനും കൊണ്ടിട്ട് ആക്കിയന്ന് പറഞ്ഞ അങ്ങേരെ ഇടന്ന് അലക്കിയക്കെ ചെയ്യാന് അലച്ചിട്ട്ന് എന്ത് ചെയ്യൻ
അവർ കൂടെ താല്പര്യം വന്നിട്ട് അല്ലേ കാര്യവോളു
ആ അങ്ങനെ ഇവനിലായിന്നുള്ള പ്രതീക്ഷ മറ്റൻ പഠിക്കൂലട്ടാ തടിയാൻ ആൻ പഠിക്കൊന്നുംല്ല അതുകൊണ്ടല്ലേ അവന പതിനെട്ട് വയസ്സായപ്പോഴേ ഗൾഫിൽ വിട്ടു അതുകൊണ്ട് ഞാനീപ്പ എന്താല ഞീപ്പ അവന്റെ പ്രതീക്ഷയും പോയെന്നൊക്കെ പറയണ എന്നിട്ട് അവര പറയണ അയ്യ് അയ്യായിരം രൂപ എടുക്കാ അവരെ കയ്യിലല്ല അവര് കാറ്ററിങ്ങിനയാ പോയ ആയിരം രൂപ കിട്ടുവല്ലേ
സംരിച്ചട്ടുള്ളണ്ടോ അതാ ഉക്ക ഓ അത് വർക്കിന്റെ ഇതനുസരിച്ചിരിക്കും കൊറേ പേരുണ്ട്
പണ്ട് കുഞ്ഞന്മാര അവനൊക്കെ പോണം ആയി മേടിക്കാൻ കിട്ടുമെന്ന് അവൻ പറഞ്ഞ
അത് നല്ല പണക്കാരൊക്കെ ഉള്ളവരെങ്ങണെങ്ക അങ്ങനെ അല്ലെങ്കിൽ വർക്ക് അത്ര ഉണ്ടായിരിക്കണം ഇപ്പൊ പീരിച്ചൊക്കെ കുടുമ്പോ എണ്ണൂറ് വരെയൊക്കെ ചെിലതൊക്കെ കിട്ടും നല്ല ഇതാണ് കൂടിയ ആൾക്കാരൊക്കെയാണ് കല്യാണം നടത്ത നടത്തണമെങ്കിൽ അങ്ങനെ കിട്ടും
കിട്ടുവല്ല അങ്ങനെന്താലും അവിടെ ചെന്നപ്പോ കാക്ക വിളിച്ചപ്പോ അവരെയൊക്കെടുത്തപ്പോഴെ മക്കള അവൻ പഠിത്തൊക്കെ മതിയാക്കി അവൻ ഇനി കമ്പ്യൂട്ടർ കോഴ്സ് ജിടെക്കില് പഠിക്കാൻ പോണം എന്നായിട്ടാ അപ്പോഴ പഠിക്കാ പോണെങ്കിൽ അയ്യായിരം ആദ്യം അടയ്ക്കണം ആരങ്കലും പൈസയില്ല ആ വാപ്പ കൊണ്ട പറ എന്തതിരിഞ്ഞു വാര് ഒന്നും ആലോചിച്ചു നോക്കാണ് അവൻ സ്വന്തായിട്ട് ജോലിക്ക് അന്റെ പൈസ കണ്ടെത്താൻ പറ്റണതേ ഉള്ളൂ കേട്ടാ പിന്നെ
അത അങ്ങനെ തന്നെ ആഷിക്കൊക്കെ ആ ആ അല്ല അവനെയൊക്കെ എങ്കിൽ എന്നാ സമ്മതിക്കണം കുഞ്ഞിമാരെ മോനെയൊക്കെ
ആ തടിയൻ കേട്ട അവൻ പോണ് അപ്പൊ നമ്മളെ വാപ്പച്ച നീന്ന ഞാൻ അതാണ് ആദ്യം ആലോചിച്ച ആരും കൊടുക്കാ ഇരിക്കണ്
ആ പജരേഖ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കും ആ കൊറ ക ഇടങ്ങളും എല്ലാണ്ട് അവിടെ കൊടുക്കുന്ന ഇവിട തുട കിട്ടണ ശമ്പളത്തി എന്നിട്ട് ആ നമ്മക്ക് കേറ എന്റെ അടുത്ത് നിന്ന് വിളിച്ചിട്ട് പറയണേ ആ മോന് വേടി ടിക്ക ഡ്രസ്സ് മേടിക്കാ പൈസ തരാ എന്നൊക്കെ പറയണ ഞാൻ പറഞ്ഞു വേണ്ടന്ന്
ഓ അത എന്നിട്ട് ഈ ജാതി ഈ തടിയന്റെ അമ്മട്ട എപ്പോഴും ഇല്ല ഇല്ല ഇല്ല അവരെ വീട്ടിൽ മൂന്ന് ജോലിക്കാറുണ്ട് അൽഫിയ മറ്റേ ചർക്കൻ കാറ്ററിങ്ങിന് ഉള്ള പണിക്കൊക്കെ പോവാൻ പഠിത്തം മതിയാക്കിയോനെ
ആ അല്ലെ അപ്പൊ ഉ പറഞ്ഞത് എന്തലും കച്ചവടത്ത് പറയാ കഴഞ്ഞാത എന്തിനന് പൈസ കൊടുക്കാൻ വേണ്ടിയ
ഉം ഓ അപ്പൊ എന്റെ അടുത്ത് പറയണ കേട്ടാ അവന പൈസ കോഡ് അവനെ പൈസ കൊട് അവന് കിട്ടുമ്പോ തന്നാൽ മതിയന്ന് പറയാ ഞാന്ന് ഞാൻ പറഞ്ഞ നിങ്ങള് പറയാ എനിക്ക് പറയാം ഇവിടെ നമ്മക്ക് പോലും തരണില്ല എൽഫിയ
ആര് പറഞ്ഞു നിന്റെ മാമിയ
ആ ആ കാക്ക എന്റെ അടുത്ത് പറയണ ട്ടാ നീ പ പറ പൈസ വേണെങ്കിൽ കാക്ക കൊടുക്കാം പിന്നീട് അവനു ജോലി പൈസ കിട്ടുമ്പോ കൊടുത്താ മതീന്ന് പറയാൻ
എല്ലാവർക്കും കൂടെ സഹായിക്കാൻ നിൽക്കണ എന്തിനാണ് ആവശ്യമില്ലാതെ
ആ നായിന അമ്മക്ക് അൽഫിയ നമ്മ ആഹ് ക്ഷേ നമ്മക്ക് തരണതുണ്ടല്ലോ. നമ്മള ആവശ്യത്തിന് തികല്ല അറിയാല്ലോ കണക്കുകളും കാര്യങ്ങളുക്കെ
അവന്റെ ഇടയിൽ ഇത കൂടെയൊക്കെ വലിച്ചു അതിന് വെറുതെ ഇരുന്നൂടെ ഒന്നും പറേണ്ട അവരായിട്ട് വേണങ്കി വിളച്ച് സംസാരിക്കണേ ഇനിയിപ്പ നമക്കൊന്നും ചെയ്യാൻ പറ്റും
ഈ വീട്ടി ജോലി ക്ക് പോണ ഒരാളല്ലേ ഉള്ളൂ എനിക്കുള്ള വരുമാനം അത്രയൊക്കെ ഉള്ള നിനക്ക അറിയാല്ലോ ഞാൻ ജോലിക്ക് ഇത്തി പോലം അല്ലേ ഉള്ളൂ അവരവീട്ടി മൂന്ന് ജോലി കറണ്ട് അവന്റെ വാ അപ്പൊ കണക്കാണ് വാപ്പചിയോണത് എന്നിട്ടല്ലേ ഒരു കുടുംബം നോക്കണ മ മറ്റവൻ ഗൽഫി നിക്കല്ലെ മൂത്ത മോൻ
അതന്നെ അവരെ എന്തെങ്കിലൊക്കെ ചെയ്യ്ത് ചോദി പക്ഷേ മാസം അയ്യായിരം രൂപ മാറ്റിവെക്കാൻ പറ്റില്ലേൽ പിന്നെ ഒരു പത്ത് നാല്പത് രൂപ ശമ്പളം ഉണ്ടെങ്കിൽ
ആ അമ്പതിനായിരം രൂപ എങ്ങടാണ് ശമ്പ ശമ്പളം പൊളഞ്ഞി നി കൂട്ടിക്കൊടുക്കും കാരണം ഇവിടത്തെ അവര് പറയും കണക്കെ ചെയ്യും കാരണം അവരെ ചങ്ക് ആണ് കട്ട ചങ്കിൻ്റോഡണ് കമ്പനിയിലാണ് കയറ്റി നിർത്തിരിക്കുന്നത്
ആഹ്
ഉം ഉം അനെയക്കള്ള കാര്യംഞാൻ പറയും ഇരുപത്തി ഒമ്പത് നാഫാസില നാഫസില അറുപതിനായിരം രൂപയാണ് വാടക എന്ന്
അത്രേ ഉള്ളോ
അത് കൂടുതലല്ലെ നാഫസിൽ അങ്ങനെ ഇവിടത്തെ അവർക്ക് ഓടി പോയൂ ഇവിടെ നമ്മുടെ ഉള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഇരുപത്തയ്യായിരം ആവള്ളൂ എന്നാ ഇനി ഇവർക്കെന്ത് ഇവര കയ്യീന്ന് പൈസ കൊടുക്കുന്ന ഞാൻ പർഞ്ഞ് അവരെ ഇഷ്ടത്തിന് അല്ലിയോ ര്ണം ഓൽ പെണ്ണെ ഒള്ളു അവര് എന്തെരാ ചെയ്യെട്ടെന്ന് പർഞ്ഞ് നമ്മെക്ക് ഇപ്പം
ണ്ണിൻ്റെ വീട്ട് കാര് അല്ലെ നട്ത്ത്ണെ പറയെണ്ടെ?
ആഹ് ഞാൻ പർഞ്ഞ് ആ പെണ്ണ് ജോലിക്ക് പോവ് അല്ലെ ഇത്രേം നാളോണ്ട് ജോലിക്ക് പോണ്ന്ന് പറിയിണ്. ആഹ് മാസം അയ്യായിരം രൂപ മാറ്റി വെക്കണം. ബാക്കി പിന്നെ ചെലവുകൾ ആരെങ്കിലു ഒക്കെ ചെയ്യുവല്ലോ? പിന്നെ അവളെ സഹോദെര്നെയും ഗൾഫി കൊണ്ടോയി കല്യാണത്തിന് പൈസ ഇല്ലാത്തെ കൊണ്ടാണ് അവ നെ കൊണ്ട് പോയെന്ന്
പിന്നെ വേറെ എന്തെലും വിശേഷൊഒക്കെ?
വിശേഷങ്ങൾ എന്തേര് അവ്ടെ സ്പെഷ് ലൊന്നും വെച്ചില്ലേ?
ഉം മാർച്ച് മാസ് ചെറു പാവാണ് വല്ലപ്പഴോരോ ഷവർമ്മയെക്കെ വാങ്ങിച്ച് കൊടുക്ക് ഉം
ആ ഇന്ന് ഷവർമ്മ മേടിച്ച് കൊടുത്ത് നമ്മള് പ്ലേറ്റ് ഷവർമ്മന്നെ ഒന്ന്
ഓ ഗുഡ്ഡ്
അപ്പൊ അട്ത്തുള്ള ക